എന്തൊക്കെ വർത്താന സുഖല്ലേ ഇന്ന് വിളിച്ചോ
ഓസുഖം തന്നെ
ഉം ചോറൊക്കെ വെന്തോ
ചോറൊക്കെ തിനന്നു ഉറങ്ങാ കിടന്നു
ഉം ഞാനും കിടന്നു ന്നാലൊന്ന് വിളിച്ചിട്ടേ കിടക്കാന്ന് വിചാരിച്ചു
ആം
കൊറെ ആയില്ലേ ഇപ്പൊ സംസാരിച്ചിട്ട് ഉം ഇന്നട്ട് എന്തൊക്കെ വിശേഷം സുഖല്ലേ
മഴന്നെല്ലേ ഇപ്പോ ഏറ്റവും വലിയ വിശേഷം
ഉം മഴയാണ് ഇപ്പ ഇവിടെം രാവിലെക്കെ മഴെന്ന് ഒന്ന് നിന്ന് ഒരു പത്തണിയൊക്കേ അയപ്പോ നിന്ന് പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ഒക്കെ നല്ല വെയിലേനു ഉച്ചക്ക് ശേഷം പിന്നെ തുടങ്ങി നിന്നു
ഇപ്പണ്ടോ മഴ
മം ഇപ്പൊ മഴ പെയ്യാണ് കരണ്ടും പോയി നല്ല എല്ല മഴയും പെയ്യണ്ടേ
പിന്നെ ഇവടെ മഴയൊന്നും പെയ്തിലിട്ടോ ഇപ്പോ നിശബ്ദമാണ്
ഉം വടെ നല്ല മഴ പെയ്യണ്ട്
വടല്ല
ഉം നല്ല തണുപ്പാ. വീടിന്റെ അടുത്ത് തന്നെ തോടും പാടൊക്കെ ആയതുകൊണ്ടേ
ഉം.
രാത്രി ആയാൽ നിക്കാൻ കയ്യലില്ല.
ചില സ്ഥലങ്ങളിലേ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിലെ ഒട്ടും ഉണ്ടാവൂല്ല ചില സ്ഥലങ്ങളിലെ അതി ഭയങ്കര ശക്തമായ മഴയെ
ആഹ് അവിടെ മഴ തീരെയില്ല?
ഉം ഇത്ര നേര ഇല്ലേ വൈകുന്നേരം ഉണ്ടായിരുന്നു ഒന്നും കാണാനില്ല.
ഓ ആയി അന്നിട്ട് വീട്ടിലെ എല്ലാരും ഒറങ്ങി തണുപ്പ് തണുപ്പ് ഇവിടെണ്ട് നല്ല തണുപ്പാണെ. കുട്ടിയാളോക്കെ ഉറങ്ങിയൊണ്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കെ.
എല്ലാം ഇറങ്ങിണ്ടാവില്ലേ എന്താവിടത്തെ ആളും ഒറങ്ങിട്ടില്ല.
ഉറങ്ങിയില്ല? ഈ സമയായിട്ടും ഉറങ്ങിയില്ലേ?
ഇല്ല ഇല്ല ഇല്ല ഉറങ്ങാൻ നല്ല നേ ലേറ്റ് ആവും നേരം വെകും.
ആഹ് ഇവടെ പിന്നെ ഒറങ്ങാൻ അങ്ങനെ ഒറങ്ങാൻ കി കിട്ടൊന്നില്ല ഞാൻ പിന്നെ പേടിപ്പിച്ചിട്ടും ദേഷ്യം പിടിച്ചട്ട് കൊണ്ടന്നൊക്കെ കടത്തി ഉറക്കലാണേ.
ഇല്ല അതല്ല നേരത്തെ വൈകുന്നേരം സ്കൂളോട്ട് വന്നിട്ടേ നല്ലോ അമ്മുമ്മ എന്റെ വൈഫായി. അപ്പ അപ്പൊ കൊറച്ചുനരം വഴുകുപ്പോ ഉറങ്ങാൻ നമ്മളെല്ലാരും കിടക്കണ വരെ കാത്തിക്കും ഏഹ് നമ്മളിപ്പ വീ ട്ടിൽ എല്ലാരും ഉറങ്ങണ വരെ കാത്തിക്കും എല്ലാരും ഒന്നും കിടന്ന് ന്ന് കണ്ടാല് ഒറങ്ങിക്കോളും.
ഉം അവിടെ പിന്നെ ഇപ്പൊ നാളെ രാവിലെ സ്കൂളില്ല അപ്പ നേരത്തെ എണീക്കണ്ടേ? ഉ
ആഹ്.
തണുപ്പായത് കൊണ്ടേ ഈ കുട്ടികളൊന്നും രാവിലെ എണീക്കന്നില്ല.
അതെ നേരത്തെ വരും വണ്ടി കൂട്ടാനെ.
ആഹ് അവടെ എപ്പഴാ വര്വ പത്ത് മണിങ്ങാ കുമ്പഴേ വരുള്ളൂ.
ഓ നേരത്തെ ഒരു എട്ടരയൊക്കെ പോരും.
ആഹ് അപ്പൊ എപ്പ എണീക്കണല്ലേ?
ഉം എല്ലാ സ്ഥലത്തന്നും കൂട്ടി കൊണ്ടുപോയിട്ട് വരുമ്പോളേ ഫസ്റ്റ് ഇവിടെയ വരിക.
ആഹ് ഇവിടെ എപ്പഴും ലാസ്റ്റ് ട്രിപ്പാ വരുന്നത് ബസ്സ്.
ശരിക്കും അങ്ങനെ വേണ്ട മക്കൾക്ക് സൗകര്യം വേണ്ടേ? പത്ത് മണിക്കോ?
ഉം പത്ത് മണിക്ക് ബസ്സ്. സ്സ് വെരും പത്തര ആവുമ്പോതെയനും സുള്ളത്തും ഇത്രരക്കാണക്ക പാറത്ത തുടങ്ങ. കരറ്റാ തുടങ്ങണ സമയത്ത് ഇവരെത്ത്
പത്തരയ്ക്ക് ആഹ് പത്ത് മണിക്ക് ഇവടെ.
ഇവടെ പത്തരക്ക് തുടങ്ങിയിട്ട് മൂന്നേ മുക്കാൽ വരെ.
ആഹ
മൂന്നേ ആഹ് മൂന്നേ മു
ആഹ് ഇവിടെങ്ങനെ ഇവിടെ ഒരു വിധ സ്കൂളോ ക്കെ പത്ത് ടു നാല്.
ആഹ് ഇവിടെ മൂന്നേ മുക്കാലിന് കഴിയും ചെയ്യും മൂന്നേ മുക്കാലിന് ഇവരെ വിടൂട്ടോ ഭാക്കി കുട്ടികളൊന്നും വിടൂല ഫസ്റ്റ് ട്രിപ്പാണ്. വിടുമ്പോ ആഹ് യു കെ ജിയാ.
ആ അവർക്കല്ലേ ഞാൻ കുറച്ച് വല്യ കുട്ടികളെ പറഞ്ഞ.
ആഹ്
ആയ ആണെന്നെ.
പിന്നെ ആ സമയത്ത് വിട്ടാല് നാലെ പത്ത് അത്താമ്പത്ത് നാലേ പത്ത് നാലെ അഞ്ചാകുമ്പേയ്ക്കും വീട്ടിലെത്തും
ഉം ഉം ഉം
പത്ത് പയ്നഞ്ച് മിൻറ്റിന്റെ ദൂരെ ഒള്ളു
കുഞ്ഞു മക്കളെ അങ്ങൻ തന്നേണ്. ഓരെ വേം വിടൊല്ലോ
ഉം പക്ഷെ സ്കൂളിന്റെ ബസ്സ് ആയതോണ്ടെ എല്ലാ കുട്ട്യേളും ഉണ്ടാവോലോ
ഉം
അപ്പോ ഫസ്റ്റ് ട്രിപ്പിൽ ഓരങ്ങനെ നേരത്തെ വിടും
ഉം
ഇന്നട്ട് ചോറൊക്കെ ഉണ്ട് ല്ലേ
ചോറൊക്കെല്ലേ ആഹ് ഞങ്ങള് അയിന് നേർ ഒക്കെ നേരം വൈക്ന്ന ആൾക്കാരാ ചോറ് ഉണ്ണാനും ചായ കുടിക്ക്യാനൊക്കെ
ചോറ് ഉണ്ട്ട്ടില്ല
അതെന്നെ. ചോറ് ഇപ്പ തിന്ന്ട്ടൊള്ളൂ പത്തരൊക്കെ ആവുമ്പോ
ഞങ്ങള് പിന്നെ കറക്റ്റ് ഒൻപത് മണി ഇള്ള സമയം ഉണ്ടങ്കി ആ സമയത്ത് ഒരു ഒരു ശീലായിപ്പത് ഒൻപത് മണിക്ക് വെ
ജോലി ഇള്ളോണ്ടേ ജോലിക്ക് പോയി വരുമ്പോ എല്ലാ പണിയും കഴിഞ് വരുമ്പോത്തേ ഇവിടെത്തും. ഇവിടെ എത്തുമ്പത്തേക്കന്നെ നേരാവും അപ്പൊ നമ്മള് ചായ കുടിക്ക്യുമ്പ നേരം വഴ്കും. പിന്നെ ചോറ് തിന്നുമ്പ അതിലും നേരം വഴ്കും
ആഹ് പിന്നെ വന്നിട്ടൊക്കെ ഇണ്ടാക്കീട്ട് വേണോ?
ആഹ് രാവിലെ ഇണ്ടാക്കും പക്ഷെ ചായ കുടിക്കുമ്പോ സമയം പോണോണ്ടാണ് പ്രശ്നം വര്ന്. ചോറുണ്ണാന്
ആഹ്
ചായ കുടി വഴുകുമ്പളേ ഒരു ഏഴുമണി ഏഴര എട്ട് മണിഒക്കെ ആകുമ്പത്തേക്ക് അവിടെ എത്തൊള്ളൂ
ആഹ് പിന്നെ ചായ കുടിച്ചാൻ സമയായല്ല. ചോറ് ഇണ്ട് ഇണ്ട്സമയത്താണ് ചായുടി
അപ്പ നമുക്ക് ചോറൊന്നും കഴിയൂല. അപ്പൊ അത് ലേയ്റ്റ് ആവും. അങ്ങനെ മാട എല്ലാരും ഒറ്ങ്യെ മൂപ്പര് ഒറ്ങ്ങ്യാെ
ഇല്ലെയ് പൊറ്ത്ത്ണ്ട്
മഴേന്റെ ശബ്ദം ഇങ്ങനെ കേക്ക്‌ണ്ട്ട്ടാ
ആരെ
മഴ മഴ പെയ്യ്ണ ശബ്ദം
മഴ ഇപ്പൊന്ന് നിന്നിട്ട്ണ്ട്. ഇപ്പ ഇങ്ങനെ തുള്ളി ചാട്ണ സൗണ്ടാ
ആഹ് എന്താ തട്ട തട് തട്ടി തടീന മാതിരി തോന്ന്ണു. ഒച്ച കേക്കുന്നുണ്ട്
ഉം അങ്ങനെ ഇനിപ്പ നാളെ ഫാന് ഇല്ല കര്ന്റ് പോയിണ്ടേ
പ്പെന്തോ ഒച്ച കേക്ക്ണ്ട് അയിന്റെ ഉള്ളി കൂടെ
ഉം എന്താന്നറീല്ല. ന്നായി തുള്ളി ഇങ്ങനെ ചാട്ണെങ്കി. അതെങ്ങാനാണാവോ മഴ വന്ന്ണ്ട്
ഇഞ്ഞിപ്പം നല്ല മഴ വരാൻ പോക്ന്ന് കേട്ടു. രണ്ടുസം കൊണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതാ ന്ന് പറയന്നുണ്ട്
വാർത്തേല്ലോ
ഉം
ഉം വാ
ഇന്ന് ഇപ്പോ കണ്ണൂര് കാസർഗോഡൊക്കെ ലീവായിന്നു
ആഹ് എവിടേക്ക്യോ സ്കൂള് ലീവാന്ന് കണ്ടു പക്ഷെ വാർത്തെ ഒന്നും ഇവടെ ഇടാനയക്കൂല കുട്ട്യേളെ ടി വി തൊറ്ന്നാ ഓല്ക്ക്‌ കൊച്ചു ടി വി
അല്ല നമ്മുടെ ഫോണില് വരൊല്ലോ
ഫോണൊന്നും ഇന്ന് എടുത്ത് നോക്കിയിട്ടേല്ല സത്യം പറഞ്
ഫോണില് ഇപ്പൊ എല്ലാ സോഷ്യൽ എല്ലാ കാര്യങ്ങളും അയില് വര്ണിണ്ടല്ലോ
ഫോൺ ഇന്നു വല്ലാതെ ഉപയോഗിച്ചില്ല അതുകൊണ്ട്ങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല.
ആഹ്
ഇപ്പൊ ചെറിയ കുട്ടിക്ക് മറ്റേ മറ്റേ ര രണ്ടാളും പോയി കഴിഞ്ഞാൽ ഞാൻ ഫോണെടുത്ത് ഉപയോഗിച്ചും അല്ലാതെ പിന്നെ ചെറിയ കുട്ടിക്ക് പല്ലുവേദനയാണ് അപ്പോന അങ്കനവാടി പോവല ഇല്ല കൊറച്ചു ദിവസായിട്ട് ഫോണ് കണ്ടാവോന് ഫോണ് വേണം പിന്നെ അതിന് കരച്ചിലാണ് അപ്പൊ പിന്നെ വല്ലാതും അവന്റെ മുന്നേ ഒന്നും എടുക്കലില്ല
ഉം
ഫോണിന്നെ പ്രാന്തായ പോലെയാണ്
ഉം ഇപ്പ അടുത്ത് എവിടെയെങ്കിലും ഉം എന്താ പറയാ വിനോദയാത്രക്ക് പോയിനോ
ഇല്ല
ഇല്ല അവധിക്കാലത്തൊക്കെയോ
എങ്ങടും പോയിട്ടില്ല
മക്കളൊന്നും പറയില്ല എവിടെയും പോണെന്ന്
ഏയ്
ചെറിയ മക്കളല്ലേ അതുകൊണ്ട ഞാൻ ചോദിച്ചത്
ഇല്ലേ അതൊന്നും പോയിട്ടൊന്നില്ല ഇപ്രാവിശ്യം വീട്ടിക്കന്നെ വല്ലാതെ പോയിട്ടില്ല
പെട്ടെന്ന് പറയണ സ്ഥലം എന്ന് പറയുന്നത് കടല് കാണാൻ പോവാന്നല്ലെ പറയാ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല കടൽ അവിടെ എടുത്താ
അല്ല ഇവിടെ അടുത്തൊന്നല്ല ഇന്റെ വലിയ കുട്ടി കുട്ടികള് സ്കൂള് പൂട്ടിയാലും ഇവിടം വല്ലാതെ നിക്കൂല നിക്കുല എന്ന് പറഞ്ഞ ഓന് എന്റെ വീട്ടിൽ പോകണം എന്റെ അച്ഛന്റെ കൂടെ നിൽക്കണം
ഉം
ഇപ്പ കഴിഞ്ഞാഴ്ച കൂടെ ഒന്ന് പോയി വന്നിട്ടുള്ളൂ പിന്നെ ചെറുതാണ് ഇവിടെ ഉണ്ടാവുക
അഹ്
ഉം അങ്ങനെ ഇങ്ങനെ പോണ് ഇപ്പ എന്തൊക്കെയ അവിടെ എല്ലാർക്കും സുഖല്ലേ
ആഹ് എല്ലാരും ഇപ്പ അതാ എല്ലാരും ഇപ്പോ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ ഇയിപ്പോ കിടന്നാ പിന്നെ രാവിലെ ആവണത് അറിയില്ല കണ്ണ് തുറന്ന അപ്പ തന്നെ രാവിലെ ആയി
ആഹ് അത് നേരം വൈകിയ കിടക്കണോണ്ട അവിടെ അങ്ങനെ തന്നെ നേരം വൈകിയേ ഉറങ്ങുള്ളൂ കെടന്ന നേരത്തെ കിടന്നാ തന്നെ ഉറങ്ങൂല
ജോലിയൊന്നും ഇല്ലല്ലേ വീട്ടിലല്ലേ
ആഹ് വീട്ടി തന്നെ
ഉം ജോലിക്ക് പോണന്ന് ആഗ്രഹ ഇല്ലേ
പോണേ കുട്ടികളൊന്നു വലുതാവട്ടെ ചെറുതനേയും കൂടെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് വേണം
എത്രേയി ചെറുതിന്
ചെറുത്തിന് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടൊള്ളു
അപ്പൊ അംഗനവാടി വിട്ടൂടെ
ഉം അംഗനവാടിൽ വിട്ടാൽ ഇവിടുന്ന് കൊറേ ദൂരുണ്ട് കൊണ്ടാക്കി ഇവിടുന്ന് പത്ത് മണിക്ക് മറ്റവനെ വിട്ടിട്ട് പോയാല് പത്തര പത്തേമുക്കാല് കഴിയും അവിടെ എത്തുമ്പോ പതിനൊന്ന് പതിനൊന്നര കഴിയും ഇവിടേക്ക് തിരിച്ചെത്തുമ്പോ ഉം മൂന്നരാമ്പക്കും ഇക്ക് അങ്ങോട്ട് തന്നെ പോകണം മൂന്നരക്ക അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് രണ്ടു മണി രണ്ടരക്ക് പോകണം
എത്ര വരെ പഠിച്ചു
ഞാന് പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിങ്ങിന് പോയി
ആഹ്
അത് കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് പിന്നെ പോവാൻ കൂടിയിട്ടില്ല
ആഹ് ഏതാ എടുത്തേ? നേഴ്സിംഗ് അല്ലെ പറഞ്ഞ്
ആഹ് ആഹ് ഞാനേ പിന്നെ വിളിക്കാട്ടോ. ഉം ആയിക്കോട്ടെ കൊറച്ച് അത്യാവശ്യം ഉണ്ട് ഇന്നാ ശരിട്ടോ.
ആഹ് ശരി ശരി ശരി
ആഹ് ആയിക്കോട്ടെ-